ഹലോ ആഹ ആഹ അപ്പൊ കേക്കണ്ട്
സുഖമായിട്ട് പോണം അ വിശേഷം എന്താ
സുഖാണ് ചായ കുടിച്ചോ ഉ രാവിലത്തെ പണികളൊക്കെ എവിടെത്തി
ഉം ഇപ്പാ തുടങ്ങിട്ട്
അ ശരി നമ്മളതാ തിരുമ്പൽ കഴിഞ്ഞു പാത്ര മോറൽ കഴിഞ്ഞു ചോറ് വെക്കൽ കഴിഞ്ഞു തിരുമ്പ ആ നഞമ്മള്നെ കുട്ടി എണീച്ചിട്ടില്ല അപ്പ പിന്ന ഞാൻ എന്തട്ടും നേർക്കാ തിരുമ്പും
ആഹ
ആഹ ഏറ്റവും വലിയ പണിയതാണേ പക്ഷെ എന്ന ക്ഷിച്ചിട്ട ഏറ്റവും വലിയ പണി തുണികള മടക്കലാണ്
ആഹ ആഹ ആ്
അത് ഭയങ്കര ഒരു പണിയാണ് ആഹ ആഹ കാരണം ചെ കുട്ടികളക്കൊക്കെന്ന് പറഞ്ഞാല് ഈ നുള്ള നുള്ളാരാ ഡ്ര ല്ലേ കാര്യം ചെറു ചെറുതുകള് അപ്പൊ അത് മടക്കിയക്കാന് ഒരു പിന്നെ ഒരു വലിച്ചടും അപ്പൊ വീണ്ടും ഞമ്മൾ വർക്ക് ചെയ്ക്കണം പിന്നേ വലിച്ചിടും അെ ഇന്നൊ ഒരു മണിയാകുമ്പോയി എന്നിട്ട് എന്താ ചായക്ക്ക്കെ കടി ചെറുതിന് രണ്ട രണ്ടരാ വയസ്സായി
ആഹ
എന്താ ചായക്കടി
പത്തിരി ചെറുപയർ കറി അവിടെ
ഞമ്മള് കലുത്തപ്പ ഉണ്ടാക്കിയത് ഉ ഞാന് കുട്ടികൾക്ക് സ്നാക്സ് കൊണ്ടോണം സ്കൂൾക്ക് ആഹ അപ്പൊ ഇത് മ ഇങ്ങനെ ആകുമ്പോ അത് രണ്ട് രണ്ടിനും ആവല്ലെ ഇവിടുന്ന് കഴിക്കാനും ആകും സ്നാക്സിിനന് കൊണ്ടപോകാനും ആകും അത്
ആ് ആഹ
തോനെ കൊണ്ടുോണംന്നൊന്നുമല്ല ചെറുതായിട്ട് എന്തെങ്കിലും ഉ ഉണ്ട വീട്ടിലാര ആഹ ശ ആഹ് പ്രൈവറ്റണ് സി ബി എസ് സണ് ഒക്കണ്ട്
വീട്ടില് ഞാനും ഹസ്ബൻഡും രണ്ട് മക്കളും അവിടെയാ
ഇവിടെ ഞാനും ഹസ്ബൻറും മൂന്ന് മക്കളും
ഉം വലുത എത്രല്ലാ
അഞ്ചാം ക്ലാസ്സ് പഠിക്കണ രണ്ടാമത്തത് മൂന്നാം ക്ലാസ് പഠിക്കണം ആ ഇങ്ങള് കുട്ടികളോ
വലുത് ഏഴാം ക്ലാസിലും ചെറുത് രണ്ടാംക്ലാസ്
ആഹ ശരി പിന്നെ ആഹ ആഴ്ച്ചയിൽ ഒരു ദിവസേ വരൊള്ളു
ഏ അപ്പൊ എന്താ ജോലി
കതാണ്
ആഹ
അ പിന്നെ അല്ല അടുത്തന്നെ
ആഹ
രണ്ട് മൂന്ന് മണിക്കൂർ
ആഹ്
ഉം നിങ്ങളെ ഹസ്ബന്റിന് എന്താ പണി
ആഹ ചെങ്കല്ലിന്റെ കോറിലാ
ആഹ ശരി
പിന്നെ ഉച്ചകക്കൊക്കെ നോക്കാനായോ ഉച്ചകക്കൊക്കെ നോക്ക താനായോ
ഉച്ചക്ക് ചോറായിക്കുണു ഇനിയിപ്പയിക്ക് കൂട്ടാൻ ഇങ്ങനെ ആഹ കൂട്ടാൻ ഏകദേശം റെ ഡി ആയപോലെ ആയിട്ടുണ്ട്
ആഹ അപ്പൊ എപ്പഴാ നീച്ചല്
ഞാൻ നീക്കല് നാൽ മണിക്ക് നീക്കും പിന്നെ ഞമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്ക കഴിഞ്ഞിട്ടൊരു അഞ്ചേ മുക്കാൽ ആർ മണിക്ക് നമ്മള് അടുക്കളെക്ക് കേറും പിന്നെ ഈ രണ്ട് കുട്ടികളും ഞമ്മളല്ലേ ഉള്ളൂ അപ്പൊ തോന ആൾള്ളോടത്ത് തോന ഭക്ഷണം ഉണ്ടാക്കണം കുറച്ച ആളുള്ളോട്ത്ത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം അപ്പം അയിന്റെക്കെതായിട്ടുള്ള വ്യത്യാസങ്ങള്
ആഹ ആഹ
ആഹ് നിങ്ങളെ വീട് അവിടെ അടുത്ത് തന്നെയാ
തറവാടോ
ആ നിങ്ങളെ വീട്
എന്റെ വീട് ലെ കുറച്ച് ഒരു പ പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഉണ്ട്
ഉ മാപ്പള ദിവസം പോയി വരുഅയ്ക്കാരം ലെ
ആര് ആഹ ഇന്ന് ഇപ്പം ഇല്ല ഇന്നലെ മഴ പെയ്തോണ്ട് ഇന്ന് പണിയില്ല അപ്പൊന്ന് മദ്രാസിൽ സ്ഥാപകദിനല്ലേ സമസ്ത
ആഹ
അപ്പം അവിടെ ചെറിയ പരിപാടി ഉണ്ട് പറ ഞാണ്ട് പോയിണ് കുട്ടികളെയും കൊണ്ടു പോയപ്പോ
ആഹ ശരി വീട്ടിലാരൊക്കെണ്ട് നിങ്ങളെ വീട്ടിലാരൊക്കണ്ട്
എന്റെ വീട്ടില് രണ്ട് പെൺകുട്ടികളാ ഞൻ ചറുതാ
ആഹ ശരി ഉം
ഇങ്ങളെ വീട് അവിടെ അടുത്താ
ആഹ് ഇവടെ അടുത്തന്നെ ഒരു ഒരു മണിക്കൂർ ആ് പോവൽ ഇണ്ട് എട ക്ക് പോവും നമ്മളിങ്ങനെ ലീവ് കിട്ടുമ്പോ ഇനിയിപ്പം ഇന്നൊന്നു പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നാളെ നാളെ മറ്റന്നാൾ ഒക്കെ മദ്രസിൽ ലീവല്ലേ ഹസ്ബൻഡ് നാളെ വരോള്ളു അപ്പം ഞാൻ ഇന്ന് സ്കൂള് സ്കൂള് വിട്ടിട്ട് നാളെ ഹസ്ബൻഡ് വരാനാവുമ്പളേക്കും അതുവരും
ആഹ അപ്പൊ ഈ മുഹറം ഒമ്പതായ വീട് പൂട്ടി പോക അങ്ങനത്തതൊന്നുല്ല
അല്ല അതിന് നമ്മൾ നാളെ വരോലോ
ആഹ്
ന്ന് പോയിട്ട് നാളെ വരൂലേ ആ അങ്ങനെ ആരും അങ്ങനെ നോക്കലൊന്നുംല്ല കാരണം ഞമ്മള് അധികം എന്താച്ച നമ്മള് നമ്മളെ വീട്ടിലന്നെ ആയിരിക്കും പക്ഷെ പിന്നെ ഞമ്മക്ക് തീരേ പോകാൻ പറ്റൂലല്ലോ മദ്രസും സ്കൂളും ഒപ്പം ലീവ് കിട്ടൂലല്ലോ
ആഹ് ആ
അപ്പ അങ്ങനെ പോയിട്ട് വരും
ആ
അതോ ഏ എന്തെ മീനും കിട്ടീട്ടില്ല മീനിപ്പോ ട്രോളിങ് കാരണംത്യേ വരവ് കുറവാ ഉം ഉം നല്ല വിലയാണ് മീനിൻ പെരുംവെലെ നമ്മളവിടെ ബീഫ് വരും
ഏ അയില് വരുവോ
ഓ ഇത്യേ വരും
എഹെ
എന്താണ് അതേമാതിരി പച്ചക്കറി വരും ഉണക്കമീൻ വരും അങ്ങനെ ഓണം കയ്യിനതൊക്കെ നമ്മളദ്യേ ഗുഡ്സിലാക്കിയിട്ട്ങ്ങനെ വരും
ഏ ഈ മീൻന്റെല്ലാ പച്ചമീന്റെല്ലാ ഒക്കെ നല്ലോണക്ക മീനാ
അതെ ആഹ് ഉണക്കമീനുണ്ടെങ്കിൽ ഒരു കൂട്ടാനാണ് പിന്നെ അതുല്ലാ അയക്കൊരു മോ മുരിങ്ങ താളിച്ചതോ ഉം ഉം അതെ കുട്ടികൾക്ക് ഒപ്പിച്ചണങ്കിലാണ്പാട്
ആഹ് അതന്നെ
പിന്നെ ഇപ്പോ കുട്ടികളെ നമ്മള് എല്ലാതും തീറ്റി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ട് ട്ടാണ് വലുത വലുതായി കഴിയുമ്പോളയി
ആഹ് ശരിന്നെ ന്റെ ചെറുത് ഒണക്കമീനൊക്കെ കൂട്ടും വലുത് ഉം ഹും അഅങ്ങനത്തെ പറ്റന്നല്ല
ആഹ് ശരിയാ
എന്നിട്ട്ഞ് മ് കുട്ടി എപ്പളാണീച്ച
ഏഹ്
എപ്പഴാ കുട്ടി നീച്ച
കുട്ടി ചിലപ്പോ ഒമ്പത് മണിയാവും ചിലപ്പോ പത്ത് മണിയാവും ചിലപ്പോ പതിനൊന്ന് മണിയാവും ഹ്ഹ അങ്ങനെയൊന്നുല്ല ഹേ ആഹ നേരം വെഗുംൻതോറും ഇന്റെ പണിവേം കയ്യും
ആഹ്ഹ
അയിന് ആള് കടക്കൽ വൈകോയ് റ്റ കിടക്ക അപ്പൊ പി ആ അപ്പ ഞാൻ കെടക്കുമ്പള ഓളും കിടക്ക അപ്പൊ ഞാൻ ചിലപ്പോ ഇവര് ഫോൺ ചെയ്യലൊക്കെ കഴിഞ്ഞു ചിലപ്പോ പന്ത്രണ്ടും എന്താ പന്ത്രണ്ടരിം പതിനൊന്നരൊക്കെ ക്കവും അപ്പോ ഓള് ഞാൻ കെടക്കുമ്പള കിടക്ക അപ്പോ ഓള് അതേപോലെ നീ നീക്കാനും വൈകും ഞാൻ പിന്നെ എനിക്ക് ഉറക്കല്ലാത്തുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചിരിക്കും ഫോണും പിടിച്ച് ആവോ ആങ്ങനെയക്കെ
ട്ട് പിന്നെ എന്താ
കുട്ട്യേള് മദർസ്ക്ക് പോയിലെ
ആഹ പൊയീ ചെർത് വൽത് വന്നാണ്
ആഹ ഇവിടേം വെൽത് വന്ന്പോയ്‌ ഏ ആഹ ഇവടേം ഫ്രെണ്ട് വരൊക്കെ വന്നു
അ ആ
ചെറ്ത് ഇനി എട്ട്ര എട്ടേമുക്കാലിന്റെ ഉള്ളില് വെരും
ഏ അപ്പൊതൊയ്യോ
തോക്കനും വരും കാരം പിന്നവ്ടെ നേർത്ത വണ്ടിവരും ഉസ്കൂള്ക്കെയ് ട്ട്ക്കൊന്നും പോയ്ന്നില്ലേ
പെര്ന്നാക്ക്‌ പോയ്‌വന്നതാ
ആണ ആഹ ആഹ ആഹ മദറസ ഉസ്കൂളും പാടെ ഒപ്പം ലീവ്ട്ടീട്ട് എന്തായാലും പോക്കടക്കു
ഉം ഉം അപ്പ നാളമ ഉസ്കൂളില്ലെ
ഇവ്വര് സി ബി എസ് ഇ ആവൊണ്ട് അവര്ക്ക് ലീവ് ലീവ് കിട്ടല്ണ്ട്
ഏ ഹ്‌
അത്യൊ ഇവര്ക്ക് എല്ലാകൊല്ലോം അങ്ങനെ സി ബി എസ് ഇ ആവുമ്പോ പെര്ന്നാൾക്കും എന്താണ് മുഹറം ഒമ്പഉം പത്തിന് ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിട്ടും
ആഹ
ഓണത്തിനും എന്തിനൊക്കെ കൊറവായ്രിക്കും ലീവ് അപ്പ അഞ്ചോആറോ ദിവസൊക്കെ തന്നെ കിട്ടൊള്ളു മ് അങ്ങനെ
പിന്നെന്തൊക്കെയാ
ഏ
നരന്തേ ചോറ് കൊണ്ടേണ്ടെ മക്കക്ക്‌ സ്
ചോറ് കൊണ്ടോണം ചോറായി കൂട്ടാന് ഏകദേശം ആയ പോലെ കൂട്ടാന് അങ്ങനൊന്നുല്ല ഞാൻ നമ്മള് ചെൽപ്പ ചിക്കൻ കൊടുത്തയ്ക്കും ചെൽപ്പ മു മുട്ടകൊടുത്തയ്ക്കും മുട്ട കൊടുത്തയ്ക്കണങ്കിലാദ്യം പ്രയാസാണ് ആദ്യയ്ത്തെ മഞ്ഞക്കരുഒക്കെ കളഞ്ഞിട്ട് വേണം കൊട്ത്തയക്കാന് അത് തിന്നൂല അല്ലാന്ന്ണ്ടെങ്കിൽ ഇവരുപ്പേര്യേളോ അച്ചാറേളോ അങ്ങനെ എന്തേലും കൊടുക്കും എന്തെങ്കിലൊരുപ്പേരി വെച്ച് കൊടുക്കും സെയ്‌ഡില് വല്ലൊരുകോഴിമുട്ടേ അല്ലെങ്കില് ഒരു അച്ചാറോ ചമ്മന്ത്യോ എന്തെങ്കിലൊക്കെ വെച്ച്കൊടുക്കും അങ്ങനെ തെ വെല്യ ആൾക്ക് ചമ്മ ഈ എരീം പുളിയ്ള്ള സാധനം ഭയങ്ക ഇഷ്ട
ഏ
ഉ ചെറിയാൾക്ക് പിന്നെ എന്ത് കൊടുത്താലും കൊഴപ്പല്ല ആ അപ്പങ്ങനെ നിങക്കെന്താ ചോറക്കായോ
ചോറതാ അടുപ്പിലിട്ട്ണ് നിങ്ങളടുപ്പത്താ അതോഗ്യാസുമലൊ
ആ ഞാൻ ഗ്യാസ്മ്മേം കരന്റ്അടുപ്പിമ്മേം പാടെ തന്നെ വെക്ക ചെലേ ടൈമില് എന്താണ് അടുപ്പില് വെക്കും ഇപ്പൊ വറക് കുറച്ച് കമ്മിയാണ് വെറും ചകിരിപ്പൊളിയാ നമ്മളെരുത്ത്ള്ളത് അപ്പോ ചക് രി പൊളി ഇടെണെങ്കിലും അയ്ന്റെഎടെകൂടെ വെച്ച് കൊട്ക്കാൻ വെറക് വേണ്ടെ അല്ലാന്ന്ണ്ടെങ്കി ന്നെറിപിടിച്ചിട്ട് അങ്ങനെ കടക്കല്ലേ കാരം
അ ഹ്‌
ആഹ്‌
അ റൈസ് കുക്കർക്ക് എർക്കിക്കോ
കുക്കറില ഇറക്കിയ
ആഹ അല്ലാ ഞാൻ നടക്കൂല്ല
ഉം ഉ എന്താ ഗ്യാസിന്മേ അല്ലാത നടക്കൂല പിന്നെ ഞ പിന്നെ നമ്മള അധികം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം എന്താ പക്ഷെ കുറച്ച് വേവ് എന്താ നന്നായിട്ട് വേവ് ഉള്ളതല്ല കുറച്ച് കുറച്ച് വേവ് കമ്മിയുള്ള അരി അങ്ങനെ വാങ്ങ കൊടുക്കും അപ്പ മറ്റേതാവുബം എന്താ വച്ചാൽ വെന്ത് കഴിഞ്ഞാലും നഞമ്മൾ കൊടുത്തച്ച കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബലം വെക്കും ലോ അപ്പ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാ ശരി വീട്ടില്ലേ പിന്നെ വിളിക്കാ